ഹലോ
കേക്ക്ണ്ടോ
ആഹ് കേക്കണ്ട് കേക്കണ്ട് പറാ എന്താ വർത്താനം സുഖം തന്നെയാണോ.
പിന്നെ സുഖം തന്നെ
എന്താ പരിപാടി ആഹ് ശനിയാഴ്ചക്കല്ലേ എന്താ പരിപാടി ഇപ്പോ. വെറുതെ ഇര്ക്കല്ലേ ഇനി ഇപ്പോ സ്കൂളും കോളേജും ഇല്ല ല്ലേ ഇപ്പൊ നാളെയും അവധി തന്നെയ അല്ലേ. രണ്ടീസായിട്ട് ഒരേ. ഒരെ അടി അടുപ്പിച്ച് അവധി കിട്ടി ഏ എന്തപ്പോ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ നാളെ ഇവിടെ ഇന്ന് ഒക്കെയായിട്ട്.
ഏഹ് ഒരു പ്ലാനും ഇല്ല കൊറച്ച് നോട്ടൊക്കെ ഫുള്ള ആക്കാനുണ്ട് കോളേജത്തെ അസൈമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാണ്ട് അതിന്റെ കുറച്ച് തിരക്കിലുണ്ട് ചെറിയ അതിനു മാത്രം അതെന്നു ഇല്ല കുറച്ചോളൂ എന്തായി ഇങ്ങട്ട് ഇജ് ലാസ്റ്റ് ഇപ്പം ഒരു ബുക്ക് ബുക്കൊക്കെ വായിച്ചന്ന് പറഞ്ല്ലേ എന്തപ്പോ ആ ബുക്കിന്റെ അവസ്ഥ ഇപ്പ മെച്ചം ഉണ്ടോ പ്പൊ അത് ഇച്ച് വായിച്ച് നോക്കാനായിനു
ഏഹ് പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ച ബുക്ക് ഇതാണ് മറ്റേ ഒർജിനാണ് ഈ ഡാൻബ്രോണ്ട് ബുക്കാണ് ഞാൻ വായിച്ചു വെക്കണ്ടത് വായിച്ചോണ്ട് നിക്ക്ണത് മൂപ്പർ ബുക്ക് പറഞ്ഞാല് ഈ ആ ഐജ് ഞാൻ ഹൈലി റെക്കമറ് ചെയ്യാണ് ബുക്കാണ് മൂപ്പര എല്ലാ ബുക്കും. ജോർജ്ന്ന് മാത്രല്ല മുപ്പരെ ഈ ഡാൻ വിചിക്കോട് ഇജ് കേട്ടുണ്ടാവല്ലോ ഡാവിൻചിക്കോട്ന്ന്
ആഹ് അത് കേട്ടുകുണു കേട്ടുകുണു
ഡാവിഞ്ചിക്കോടിന്റെ ഓദറാണ് ഈ ഡാൻ ബ്രോൺ എന്നുള്ളത് അപ്പോഡാവിഞ്ചിക്കോട് ആയാലും. ഇൻഫറിന ആയാലും അല്ലെങ്കിൽ ഈ ഒരു ഒറിജിന ആയാലും ഏത് ബുക്ക ആയിക്കോട്ടെ മൂപ്പര ബുക്സ്ക്കെ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ബുക്കുകളാണ് ഏഹ് മൊത്തത്തിലൊരു ഫിക്ഷൻ ബേസ്ൽ ഇരുന്ന സാധനങ്ങളാണ് മൂപ്പ എല്ലാ ബുക്കുണ്ടുക വായിച്ച ഞമ്മാളാണ്ട് ശരിക്കാണ്.
ശരിക്കും അതില് ഇന്ന ആയിട്ട് നി പ്പര് നമ്മള മനസ്സിൽ ഒരു അതിന്റെ ഒരു ക്യാരക്ടർ ബിൽഡും. പിന്നെ അതു മാത്രല്ല ആ ഹ് ആ സംഭവം നമ്മള മനസ്സിൽ ഇങ്ങനെ നക്കണ്ടാവും. ഞാനേ എനിക്ക് പൊതുവായിട്ട് എനിക്കരു സംശയംമില്ല ഒരു സംഭവംട്ടോ ഇപ്പൊ ഒരുപാട്. സംഭങ്ങൾ വരേ ണ്ടത് ബുക്ക് റിലേറ്റഡ് ആയിട്ട് ഫിലിംസ് ഒക്കെ വരുന്നില്ലേ സത്യം പറയാലോ ഇപ്പൊ ആടു ജീവിതം വന്നില്ലേ പക്ഷെ ഞാൻ ആടു ജീവിതം അ അതിന്റെ മുമ്പേ ഞാൻ വായിച്ചിരുന്നു. ആഹ് കഥ ആ ഹ് ആ കഥ വായിച്ചേത് എൻന്റെ മനസ്സൽൊ ഒരു നജീബ് ഉണ്ടായിരുന്നു. സങ്കല്പ്പിച്ച ഒരു മരുഭൂമി ഞാൻ സങ്കല്പ്പിച്ച ആ ഒരു ഓന സ്ട്രഗിൾ ചെയ്ത സംഭവം ഇന്റെ മൈന്ഡൽ ഒരുപാട് സംഭവങ്ങൾ ഞാനാ നമ്മള് സ്വാഭാവികമായിട്ട് ബൂ വായിക്കുമ്പോ നമ്മടെ മനസി ഇങ്ങനെ വരൂല്ലേജീ് പറയുമ്പോ നമ്മ മനസ്സിൽരു മോഹംവന്നിട്ടുണ്ടാവും. ഏ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ പടം ഇറങ്ങിയക്ക്സത്യം പറാലോ അതൊക്കെ മാറിയോട് സത്യ പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഞാൻ ആദ്യം ബുക്ക് വായിച്ചത് കൊണ്ടാണോ, എന്ന് എനിക്കറിയില്ല എനക്ക്ങ്ങനെ സംശയം തോന്നി.
അങ്ങനരു സംഭവംണ്ട് അതായത് ഈയ ഒരു വിഷനറി എഫക്റ്റിനെക്കാട്ടും ടോപ്പായ എഫകട്, ന്ത് ഇമാജിനറി എഫക്ട്ള്ളത് അ നമ്മള ബുക്ക് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിടെ കിട്ടുന്നത് നമ്മള് ഇാവുള്ളത് ഒരു ഇമാജിനറി എഫക്റ്റ്ടൊണ് കാരണം. നമ്മള് ബുക്ക് വായിക്കുമ്പോ ആ ബുക്കത്തെ ഓരോ ക്യാരക്ടർസിനെ നമ്മടേതായിട്ടൊരു മുഖംണ്ടാവും.. നമ്മളായിട്ട ഒരു ആൾക്കാരുണ്ടാവും. അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടാാവും. പക്ഷെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാല് അത് ലിമിറ്റ് ആവയാണ് കാരണം, നമുക്ക് എന്താക്കയിഞഅതില ഉപരി ചിന്തിക്കാഞ്ഞി ല്ല ഇപ്പൊ ആട് ജീവിത്തിത്തില് ഇപ്പ് പൃദ്ധി രാജ് ന ജീബായി അഭിനയിച്ചു. നമുക്ക് അവിടെ എന്താ കയിഞ്ഞി ല്ല നജീബിനെ മോ മോഹൻലായി് സങ്കല്പ്പിക്കൻ കഴിയ്യൂല്ല. കാരണം നമ്മുടെ മനസ്സിൽ നജീബ് അത് പൃഥ്വിരാജന് മാത്രമേ കയ്യയുള്ളൂ. അതാണ് ഒരു മിഷീനറി എഫക്ട് പറഞ്ഞല് കാരണം മറ്റൊരാളെ സങ്കടിപ്പിക്കാൻ കഴിയു ല്ല. ആഹ് മാറൂല പക്ഷെ ബു കിലാംമ എന്താണ് ഒരു നജീബ് പറയുമ്പോ നമുക്ക് ആ നജീബിനെ എന്റെ എന്റെ വീക്ഷണത്തില എന്റെ നജീവ ആവില്ല ആന്റെിയുടെ ആൾക്കാരെ കൊണ്ടുവരാ വൈഡായിട്ട് കാര്യങ്ങൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകാം. പക്ഷെ പട ആകുമ്പോ അവിടെ ലിമി അണ് ലിമിറ്റഡ് റിസോഴ്സാണ് കാരണം പിന്നെ എന്താ കയില്ല അതിലപ്പ അതിലുപരി നമുക്ക് ചിന്തിച്ചിട്ട് ഒരു സംഗതി ഉണ്ടാക്കിയ എടുക്കാൻ പറ്റൂല്ല
പക്ഷെ ബുക്കിൽ അങ്ങനെയല്ല ഒരുപാട് അങ്ങത്തെ കൊണ്ടുവരാൻ സാധിക്കും
അതെ അതെബുക്ക് ബുക്കിന്റെ വിഷയത്തിന് ആ അതാണ് സംഭവം നമുക്ക് നമുക്ക് എന്താ പറയാ അൺലിമിറ്റഡ് ആയി് നമുക്ക് എന്ത് ചെയ്യാം അയിന് നമുക്ക് ചിന്തിച്ചിട്ട് ഓരോത്തർക്കും ഓരോ കാറ്ററിനും ഓരോ മോങ്ങം കൊടുക്കാനും അത്തരം വിഷയങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് ചെലപ്പോ എന്തായിരിക്കും അധിക ബുക്കായിക്കുമ്പോൾ ആ ബുക്ക് ലെ നായകന്മാർ നമ്മളായിട്ട് നമ്മള് നമ്മെ തന്നെ സങ്കല്പ്പിച്ചു നമ്മളിങ്ങനെ അപ്പ ത്രില്ലിങ് ബുക്ക്‌ ഒക്കെ ഒരു അന്വേഷന് ഒക്കെ ആണെങ്കില്
റിലേറ്റ് ചെയ്യോമ്മള് സത്യം പറഞ്ഞ കഴഞ്ഞാല്
അത്തരം സംഭവങ്ങൾ വരുമ്പോണ്ടാാവും നമ്മള് ആ ഹ് ആ നടന്മാരട്ടും നായന്മാട്ടും നമ്മൾ നമ്മളെ തന്നെയാണ് എന്ത് ചെയ്യുക ഇമാജിൻ ചെയ്ക അപ്പൊ ഒരു ത്രില്ലിങ് ബുക്ക്‌ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിലുള്ളൊരു കാരക്ടർ നി ക്കുമ്പോ ഭയങ്കര ഒന്നുകൂട് കൂടുതൽ ത്രില്ലായിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിലങ്ങെ ഇണ്ടാവുള്ള ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇജിപ്പോ ലാസ്റ്റ് വായിച്ച ബുക്ക്‌ ഇപ്പ ഏതാ?
ഞാൻിപ്പ ലാസ്റ്റ് വായിച്ചത് എന്താണ് റിച്ച് ഡാൻഡ് റിച്ച് ഡാഡ് പ പുവർ ഡാഡ് ഉണ്ടല്ലോ ആ ബുക്കാണ് ഞാൻ വായിച്ചത്
ഓ മറ്റേ മറ്റേ ഫാരസ് ഫ്രൂട്ട് ആ റെക്കമെൻഡ് ചെയ്യണ
ആഹ് അതന്നെ ഫരീസ്‌റൂട് റെക്കമെന്റ് ചെയ്ത അവന്റെ റൽ കണ്ടീ ഞാന് അതപ്പ ലാസ്റ്റ് വായിച്ചിന് ഇപ്പ പുതിയരു ബുക്ക് എടുതൂക്കുന്നു ഓ,, മറ്റേ ഹാബിസിന്റെ ഒരു ബുക്ക് അതിന്റെ പേര്പ്പൊ എന്താണ്? എടാ ആഹ് ഹാബിറ്റ്സിൻ്റെ ആ ബുക്കിൻ്റെ പേരിപ്പോം എന്താ? ഞാൻ മറന്നു ഇപ്പൊ ഫേമസ് ആയിട്ടിരിക്കണ ഒരു ഹാ ഹാ ഹാ ഹാബിറ്റ് ചേഞ്ച്‌ ആക്കാൻ വേണ്ടിട്ടുള്ള ഒരു ബുക്ക് ഇണ്ട് ഞാപ്പോ സാധനം കൊടുന്ന് വെച്ചിട്ടോള്ളൂ ലൈബറിൽന്ന് സാനം കൊടുന്നിട്ട് വെച്ചിട്ടുള്ളൂ ഇനി വായിച്ചു നോക്കണം ഉം
ഒരു എന്താറയാ തിയറി ബേസ്ഡ് അല്ലെങ്കിൽ ഒരു പഠനം ബേസ്ഡ് സൈക്കോളജിക്കൽ അങ്ങനത്തെ
ആ അങ്ങനെ മാത്രല്ല ഞാനിപ്പോ പലത് ഇടുക്കല്ണ്ട് ഇപ്പോ അയിന്റെ മുന്നെ സൈക്കോളജി ഓഫ്‌ മണി ഇട്ത്തീന്നു. ഇപ്പോ റിച് ഡാഡ് പുവർ ഡാഡ് പിന്നെ അത് മാത്രല്ല ത്രില് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എടുക്കും, പ്രണയത്തിന്റെ ഒരുപാട് എടുക്കും ഓരോ സമയത്തും നമ്മളെ തോട്സ് ഓരോ മൂഡാണ് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കുറച്ച് എന്താണ് നമ്മളിപ്പോ പത്ത് പത്തൊമ്പത് വയസ്സായിലേ ഇനി ഇപ്പോ ജീവിതത്തിന് ആവശ്യ ആയിട്ട്ഉള്ള ഒരു സംഭവമാണ് പൈസ ആ അത് അപ്പൊ നമ്മളുടെ കയ്യിക്ക് ഒരുപാട് പൈസകൾ വരും അപ്പം നമ്മള് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ വേണന്ന്ണ്ട്. പിന്നെ അത് മാത്രമല്ല ജീവിതത്തിന് ചിട്ടെണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മള കരിയർ സെറ്റ് ആവൊള്ളു. അപ്പൊ അതിന് വേണ്ടി വേണ്ടി ഞാന് ആ ഹാബിസിന്റെ ബുക്ക്ടുത്തത് ഫേമസ് ആയിട്ടുള്ള ഭ ഭയങ്കര ഫേമസ് ആയിള്ള ബുക്കാണത്. എത്രയോ ആ് മുപ്പത് പതിപ്പേറ്റെ കഴിഞ്ഞരിക്കുണൂ നമ്മളിവിടെ പബ്ലിഷിങ് മലയാളത്തിൽ
ഞാനും മൊത്തത്തി ഒരു ഫിക്ഷൻ ലെവല് അതല്ലെങ്കിൽ ഒരു ത്രില്ലിങ് മറ്റേ ഇൻവെസ്റ്റ് റ്റിഗേഷൻ ആ ഒരു നിലക്കുള്ള ക്കാൾ അതികം
ആതെന്നെ നല്ല ഇജി വായിച്ചൊ ഒരു ബെസ്റ്റ് റ്റി ഇൻവെസ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ അതേതാണ് ബുക്ക് ഏതാണ്?
അതെ ഞാൻ എപ്പോളും അതെന്നെ. ഇനിക്ക് ഇപ്പളും സജെസ്റ്റ് ചെയ്യാനിഉള്ളത് ഡാനബറോന്റെ എല്ലാ ബുക്കും. ഞാൻ എല്ലാം ബുക്ക്‌ വായിക്കാറുണ്ട് ഡൻബറോന്റെ ബുക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ അത്പ്പോയി വാങ്ങി വായിക്കലാണ് കാരണം ഇറങ്ങിയ ഇറങ്ങിയ ഉടനെ നമുക്ക്ന്താവില്ല ഈ ലൈബറികളൊന്നും സുലഭമായിട്ട് കട്ടില്ല മറ്റേ പൈസ കൊടുത്ത് വാങ്ങേണ്ടിരും പക്ഷെ ഞാനെന്താക്കലാചാല് കാരണം ഞാൻ പഠിക്കുന്ന കോളേജിലിപ്പോ ഇന്റോപ്പം വളരെയധികംഷ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചങ്ങായിമാരുണ്ട് ഒര് രണ്ട് മൂന്നാൾക്കാരുണ്ട് ഞങ്ങളിങ്ങന എപ്പോഴും ഇതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാര് ഒരു പുതിയ ബുക്ക് എറങ്ങിയിക്കഴിഞ്ഞാ ഞങ്ങളന്നെ ഷെയർ ഇട്ടണ്ട് ആ ബുക്ക് വാങ്ങിട്ട് വായിക്കാല്ണ്ട്. ഒന്റെ പിന്നെ ആഹ് ഓന്റോര് ഓണ്ടര് പ്രത്യേകന്ന്ച്ചാല് ഡാൻബിളും പ്രത്യകന്താച്ചാല് ഒരി അതായത് എയ്ത്താരെ പോലെ ഒരു കൊല്ലത്തില് രണ്ട് മൂന്ന് ബുക്കറക്ക ആ സംഭവം ഉണ്ടാവില്ല അതായത് ഓ കെ ക്കെ നിക്കാണെങ്കില് ആ ബുക്ക്‌ല് പ്രതിപാദിക്കാൻ പോണ സ്ഥലങ്ങള് പലേ സ്ഥലോം പ്രതിപാദിക്കും ഓന്റെ ഒരു ഇന്റർനാഷണൽ ഇൻവെസ്റ്റഗേഷൻ ത്രില്ലലായിരിക്കും അപ്പൊ പലേ ലങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടെങ്കില് ആ സ്ഥലത്ത്കോൻ ചെന്ന് കണ്ട് ആ സ്ഥലതോൻ പരാമർശി സാധ്യതയുള്ള ബിൽഡിങ്ങൊക്കെ ഓൻ നോക്കികണ്ട് പഠിച്ച് അതില്ന്ന് അതായത് റിയൽ സാനങ്ങൾ മാത്രം അല്ല ഓന്റെര് ഇമേജിനറി സാനല്ല ഓൻ എറക്കാ ആ സ്ഥലത്തിനെ പറ്റി പറയാണെങ്കിൽ ആ സ്ഥലത്തിന് റിയലായിട്ട് അവിടെ എന്തൊക്കുണ്ടോ അതൊക്കെ ഓൻ പരാമർശിക്കും അതോണ്ടെന്നെ ഒരു നാല ഞ്ച് കൊല്ലത്തിന്റെ ഗ്യാപ്ണ്ടാകും ഓരോ ബുക്കിനെടേലും, ഇപ്പൊ രണ്ടായിരത്തി ഇപ്പ ആറിൽ എറങ്ങിയ ഒരു ബുക്കാണ് പിന്നെ അടുത്ത്ണ്ടായ രണ്ടായിരത്തിൽ പത്തിൽ പതിനൊന്നൊക്കെ അടുത്ത ബുക്‌ണ്ടാവൊള് ഒരു അഞ്ച് കൊല്ലം അഞ്ചാറ് കൊല്ലം ഓനയിനെപ്പറ്റി പഠിച്ച് ആ വിഷയം അത്രയും ഗ്യാപ്പെടുത്തിട്ടെ ഓൻ സാധനം എറക്കുള്ളു.
അപ്പൊ അത്രയും ഒറിജിനാലിറ്റി അയിന്റെരു ആ ഒരു ഫീലും ഒക്കെ നമ്മുക്കത് കിട്ടും.
അതെ അതെ അപ്പൊ മ്മക്ക് വായിക്കുമ്പോ ന്താണ് അത്രീം എഹ് നോളജ് ആ ഒരു സാനം നമുക് ഫാക്ടുകളാണ് ശരിക്കുള്ള ഫാക്ട് അതത് ഓന്റൊരു ഇമാജിനേഷൻ സാധനങ്ങളല്ല മ്മക്ക് കിട്ട്ന്നത് നമ്മള ബുക്ക് വായിക്കുമ്പോൾ ഒരു സ്ഥലത്തിനെ പറ്റി പരാമർശിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫാക്ടുകളായിരിക്കും ഓൻ പറയണത് അപ്പോ നമുന്താണ് അത് വായിക്കുമ്പോ നമക്ക് റിയലായിട്ട് നമുക്ക് എന്ത് ചെയ്യ അത് നേരെ ക്യാചെയ്യാം നമക്ക് നോളജായിട്ട് എട്ക്കാം. മ്മക്ക് ക്കെന്ത് ചെയ്യണ്ടാവശല്ല്യ. ഇത് തെറ്റായ വിവരണാവില്ല ഫുൾ ഫാക്റ്റ്ള്ള സാധനം മാത്രേഓൻ എന്താ ഉള്ളൂ തരുള്ളൂ പിന്നെ അയിന്റെ കൂടെ ഒരു ഫിക്ഷൻ ഒരു സാനം ഫിക്ഷൻ ഉൾപ്പെടുന്ന അതായത് സയന്റിഫിക് ഫിക്ഷൻ വല്ലാതെ ആഡ് ചെയ്യുന്ന സംഗതിയാണ്. അയിന് ശേഷം എന്താണ് ഒരി ഇൻവെസ് ശേഷം ഒരു ക്രൈം ത്രില്ലെടങ്ങിയ പോയി മൊംല്ലാംകൂടെ ഡാവിഞ്ചി കോടൊക്കെ ത്രില്ലുകള്ടെ ഒരു പെരുമഴന്നൊക്കെ പറയാം മ്മക്ക് നമ്മങ്ങനെ നിർത്തൂല ഒരു ഒരു നൂറ് നൂറ് പേ- ഒരു നൂറ് നൂറ്റമ്പത് പേജ് കഴിഞ്ഞാല് ശരിക്കും ഓന്റൊരു ബുക്ക് ഒരു എല്ലാ അറുന്നൂറ് പേജ് അഞ്ഞൂറ് പേജൊക്കെണ്ടാകും പക്ഷെ നൂറ് നൂറ്റിയമ്പത് പേജ് കൈഞ്ഞാ പിന്ന നമ്മ പീരീഡോക്കെ കട്ടാക്കി, ക്ലാസ് ഒക്കെ ഒയിവാക്കി.
ന്നാ ആഹ് അതെന്നെ. ഞാന്ങ്ങനെ പല പ്രാവശ്യം എന്താ ക്ലാസ്സില് എന്താ ടെക്സ്റ്റ് ബുക്കിന്റെ ആടൊക്കെ ബുക്ക് വെച്ചിട്ട് അങ്ങനെ വായി- ച്ച് തീർത്ത ഒരുപാട് ബുക്കുകള്ണ്ട്. ഭയങ്കര ത്രില്ലായിട്ടും ആയിറ്റെ ഞാൻ നാർത്തെ പറഞ്ഞ ബുക്കിട്ട്യാർന്ന അറ്റോമിക് ഹാബിറ്റ്സ് ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്.
ആഹ് ആഹ്.
ഞാനെ അസ്ത്രം ന്നറിഞ്ഞിട്ടൊരു നോവല് വായിച്ചിന് ഇജ് വായിച്ചിക്ണോ അത്?
ഇല്ലില്ല
ആഫ്റ്റർ ന്നറിഞ്ഞിട്ട് ഒര് ക്രൈം ത്രില്ലറണ്ട്. അത് ഇതേപോലെ തന്നെന്ന് ഞാനതിന് അങ്ങട് ഇന്നായതിന് ശേഷം അഹു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് യിട്ട് കേരളത്തില് നടക്കണ രൂപത്തിലാണത് പറഞ്ഞത് ഒരു കേരളത്തിലെ ഒരാൾ എയിതിയതാണ്. ഏഹ് പക്ഷെ അത് ഭയങ്കര ഒരു രസായിന് ഒരു ത്രില്ലർ ഫിലിം കാണ്ണെ ഐമീ- പിരിവ് കണ്ടിലേറെ ഒരു സുഖം കിട്ടി അതിന് ആ ക്ലൈമാക്സ്‌ ആണെലും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി.
മലയാളത്തി തന്നെ ഒരുപാട് ബുക്കള് അങ്ങനെ വരണ്ണ്ട് മറ്റേ ഇവന്റെറ ബുക്ക്ണ്ടല്ലോ ബെന്യാമില്ല ആട് ജീവിത ബെന്യാമിനി ബെന്യാമിന്റെ മഞ്ഞ വെയിൽ മരണങ്ങൾ ന്ന് പറഞ്ഞ ബുക്ക്ണ്ട് ഇതേമായ്രി എന്താ പറയാ ഈ ഈ സാനങ്ങളൊക്കെ ല്ലേ ഡാർക്ക് മാജിക്ണ്ടാവില്ലേ ഏഹ് ബ്ലാക് മാജിക് ബ്ലാക്ക് മാജിക് തിരെ അതായത് ആ ഒരു കൂടോത്രം അങ്ങനത്തെ വിഷയങ്ങൾക്കെതിരെ എന്താറിയാ ഒരു ത്രില്ലിങ് ആയിട്ടുള്ള ആ വിഷയങ്ങക്കെതിരെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ ഓലവ്ടെ ചെന്ന് പെട്ന്നതും ഓലാ ബ്ലാക്ക് മാജിക്‌ നേരിട്ട് കണ്ട് കണ്ട് ഓല ഓലെ കണ്ട ഓല് അയില് ഇൻ എന്താപറയാ ഇൻവോൾവായി പോവും ഓൻ ഇവലെ നഷിപ്പിക്കും. എന്ന ഓന് അത് പിടിക്കപ്പെടാതെ എന്താ അറിയോ മച്ചിന്റെ മോളിലൊക്കെ പിടിച്ന്ന്ട്ട് അയിന്ന്ണീറ്റ്ട്ട് അതിനെതിരെ നടക്കണ ഒര് ഇൻവെസ്റ്റഗേഷൻ അത് ഭയങ്കര ത്രില്ലിങ്ങാ ഈ മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ളത് ആ ബെന്യാമിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് സാധനം തന്നെയാണ് മ്മ്
പിന്നെ അതേപോലെ മറ്റെ വേറൊര് ചങ്ങായിണ്ടല്ലോ എന്താ ഇതെയ്തിയത് റാംകോ ആനന്തി എയ്തിയ ചെങ്ങായിന്റെ ആ ആളെ പേരെന്തറിയോ ഓദറെ പേര്
ഔ റാ റാംസി അനന്ദി എയ്തിയത് ആളെ പേര് കിട്ടിനില്ല ഔ
ആ ആഹ് ആ അതന്നെ അത് മാത്രല്ല ആള് വേറെ രണ്ട് വേറെ ബുക്കുകള്ണ്ട് ഭയങ്കര ത്രില്ലിങ്ങായിള്ള ബുക്കുകളാണത് അയിന്റെ പേരുകൾ മറന്നു ഞാന് ഞാനാ വായിച്ചിട്ടുണ്ട് അത്
റാം കെയർ ഓഫ് അനന്ദി പറയാന് പ്രത്യേകിച്ച് നമ്മള് സാധാരണ എല്ലാ ബുക്കിലും ഒരു പ്രശ്നം വെച്ചാൽ ഫസ്റ്റത്തെ ഒര് അയ്മ്പത് പേജ് അല്ലെ ഒരു നൂറ് പേജ് നമ്മള് എന്ത്‌യാണ്ടി വരും ഒരു നമ്മള് മടുപ്പില്ലാതെ നമ്മള് മടുത്താണ്ട് തന്നെ വായിക്കണം നമ്മള്
സത്യം ഓനാ ഒര് ക ആ ഒര് സംഭവത്തെ താ ക്കാൻ വേണ്ടീട്ട് ഏത് ബുക്കാണെങ്കിലും ഒരു അയ്മ്പത് പേജ് ഇപ്പൊ ഒരു ഇരുന്നൂറ് പേജിന്റെ ബുക്ക ണെന്നുണ്ടെങ്കി ഒരു അയ്മ്പത് പേജ് എന്താക്കാരം ആ ഒരു ഇത്ക്ക് ഇന്നാക്കാൻ വേണ്ടിള്ള സംഭവക്കാരം ആ അതന്നെ ക്യാരറ്റർ വില്ലിങ് ഇപ്പൊ ഈ റാംകോ ആനന്ദില് തന്നെ ണ്ട് ഓൻ തൊടക്കത്തില് ഇങ്ങനെ തൊടത്തണെ എന്ത്ചിട്ട രാവിലെ എണീറ്റ് പിന്നെ ചെന്നൈ അവിടെങ്ങനെ എത്തി മറ്റേ ഹേ എന്താണ് ഭയങ്കര ബാത്റൂമിന്റെ ഒക്കെ സ്മെല്ലിങ്ങനെ വന്ന് തൊടത്തി അങ്ങനെയൊക്കെ പർഞ്ഞിട്ടാണ് ഓനാ പാ കഥന്നെ തൊടത്തണത് ഓ ന് ചെന്നേയ്
പിന്നെ റാ റാം കെയർ ഓഫ് ആനന്ദിന്റെ മെയിൻ പ്രത്യേകതാന്ന് വെച്ച അതാണ് അതായത് നമ്മളെന്താവേണ്ട ആവശ്യല്ല്യ ഒരു അയ്മ്പപത് പേജ് നമ്മൾ ഇരുന്ന് വായിക്കേണ്ട ആവശ്യല്ല ഫസ്റ്റ് പേജ് തൊട ക്കം മുതലേ നമ്മളെ എൻഗേജിങ് ആയിട്ട് ആ മൊ ആ ഒരു അങ്ങനൊരു സംഗതിണ്ട് മറ്റേ ഇജ്ജ് സീരീസ് കാണല്ണ്ടാ?
ആ സീരീസള് കാണല്ണ്ട് നല്ലോണ്ണം കാണലില്ല എന്നാലും കമ്മിയാണ് ഞാന് കുറെ ഒക്കെ കാണല്
ഉണ്ടാവും ഇപ്പൊ പലേ സീരീസുകളും ഫസ്റ്റത്തെ ഒരു സീസണൊക്കെ ഫുള്ളൊരു കാരക്ടർ ബില്ലിഡിങ്ങോണ്ട് ഭയങ്കര ലാഗയിരിക്കും
ആ സത്യം ഞാന് മണി ഹിയ്‌സ്റ്റ് അർഞ്ഞ സീരീസ് കണ്ട്ക്ണോ ഇജ്ജ് മണി ഹീയ്സ്റ്റ് പറഞ്ഞ ന്നേണ് തുടക്കത്തില് ഒരു ഒരു സീസൺ അല്ല ഒരു മൂന്നാല് ഇതായിട്ട് ഫുള്ളൊരു ക്യാരക്ടർ ബിൽഡിങ്ങും ആ ഓരാആഒരു സംഭവൊക്കെ പ്ലാചെയ്യുമ്പോ നമക്ക് തോന്നും ഇതെന്ത് പണ്ടാരാണ്ന്നൊക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് പടത്തിലട്ട് ഇന്നായി യാന് ഏകദേശം ഇതിനിപ്പൊരു പത്തിരുപത് സീസൺ എന്തായാലുണ്ടാവും അതൊക്കെ ഇരുന്ന് കണ്ട്ക്ക്ണൂ ടൈമില്ല
മറ്റേ ഇത്ണ്ടല്ലോ ഫ്രമ്മ് അർഞ്ഞ സീരീസ് ഇണ്ട് ഫ്രമ്മ് ഫ്രമ്മിന്റെ പ്രത്യേകതച്ചാല് ഫ്രമ്മിന്റെ പ്രത്യേകത ഇതാണ് ഈ റാം കെയർ ഓഫ് അനന്ദി ഒക്കെ പോലെണ് ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് പത്ത് മിനിറ്റ് കണ്ടാല് നമ്മള് പിന്നെ ബാക്കി കാണും അയത് ഫസ്റ്റ്ന്നെന്താണ് നേരെ സ്റ്റോറി ല്ലാണ് നേരെ ഒറ്റടിക്ക് വലിയ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ണ് മറ്റേ എന്താ പറയാ ലോസിറ്റിന്റെ ഒക്കെ ആ ഒര് തീമിലാണ് ഫ്രമ്മ് പോണത് പക്ഷെ ഫസ്റ്റ് എപ്പിസോഡി തന്നെ മ്മള് എന്താവും കഥയവടെ കണക്റ്റ് ആവും നമക്ക് ആ കാരക്റ്റർ ബിൽഡിംഗ് സംഭവങ്ങള് ആ ലോസ്റ്റിന്റെ അതേ സെയിം തീമിലാണ് ഫ്രമ്മും പോണത് പക്ഷെ എന്താവൂല്ല ലോസ്റ്റിന്റെ അത്ര ലാഗല്ല ലോസ്റ്റിന്റെ അത്ര ലെങ്ത്ത്ള്ള സീരീസല്ല
ആഹ് അതെന്നെ ലോസ് ലോസ്റ്റ് തൊടത്താൻ കുറച്ച് ടൈം എട്ക്ക്ണ്ട്
ക്ഷെ ലോസ്റ്റ്ങ്ങനെ ഇന്നായി കൈഞ്ഞ ത്രില്ലായിരിക്കും പക്ഷെ ഈ ത്രില്ല് ഫ്രമ്മിൽ ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റീസാമ്മക്ക് കിട്ടുന്നുള്ളതാണ് പിന്നെ നമ്മളെന്താവൂല അത് നിർത്തൂല അജാതി
ഇനിപ്പോ എന്തായാലും കോള്താക്കണ ഇന്നേഹായിച്ച ഒരു പിന്നീന്ന് വായിച്ചോക്കണ്ടിട്ടാണ് ഇജ്ജ് അന്റെ ഫേവറായിറ്റ്ള്ള ആ ഓദറെ പേരെന്താണ്
ഡാൻ ബ്രൗണ് ഡാൻ ബ്രൗൺന്റെ ബുക്കള് ഡാൻബ്രൗണിന്റെ എല്ലാ ബുക്കളും ഹൈലി റെക്കമെന്റ്ചെയ്യാണ് എങ്ങനെ ഇട്ടാണ് എങ്ങനെ ഇൻഫർനോ ആന്റിഫോഡി ഒറിജിനി ഏതും ടോപ്പ് സാധനങ്ങളാണ് ഏതായാലും ഉം അതായത് ഞാൻ എന്തായാലും ആ അതെ അതെ ഏതായാലും ഇപ്പോ കോളി കട്ട് ചെയ്യാം ഓക്കേ പിന്നീട് നമക്ക് നേരിട്ട് കാണുമ്പോ സംസാരിക്കാം
ഓക്കെ എനിക്ക് എന്തായാലും ഡാൻ ബ്രോന്റെ ഒരുപാട് ബുക്കള് വായിക്കണംണ്ട് അയിന് പറഞ്ഞന്നീനു നന്ദി അല്ലെ ഇപ്പളാണ് ത്രില്ല് ആയത് എനിക്ക് വായിച്ചു നോക്കണം ഞാന് അങ്ങനെക്കെ ഇയാള കുറിച്ച് കേട്ട്ണ്ട് പക്ഷേ ഇയാളെ ബുക്കളൊന്നും അങ്ങനെ വായിച്ച് നോക്കീല്ല ഇനി എന്തായാലും ലൈബ്രറിലൊക്കെ പോയിട്ട് നോക്കണം ഇജ് പറഞ്ഞേക്ക് സത്യം പ